ഹലോ
ആഹ് കേൾ
ആഹ് കേക്കണില്ലേ
കേക്കണുണ്ടല്ലോ എന്താ സൗണ്ട് ഒരു ഒരു കുറവ്
ഇ കേക്കണില്ലേ
ആഹ സൗണ്ട് കുറവാണ് കേക്കണണ്ട്
ഏഹ് എന്തൊക്കെ വർത്താനാ
നല്ല വർത്താനം
ചായും കടിയൊക്കെ ഇണ്ടാക്കണ്
ഉം പുതിയാപ്പള എന്താട
പിന്നെ ഏഹ്
പുതിയാപ്പിള ഇല്ലേ ചോച്ച്
പുതിയാപ്പിള പോയി
ഏ മഴഉണ്ടോ വായണ്ടാ വായാ
ആഹ മഴ ഇണ്ട് അല്ലപ്പ എന്താ ചോർന്നുണ്
ഏ ഇവിടെ പെരുമഴ
തന്നെ
ഉം
ഏ ഏ
എന്താ കടി
ഇപ്പ കൊർച്ച് നിന്ന്
കന്താ കടി
പുട്ട്ണ്ടാക്കാർച്ചിക്കാ ചായക്കേ
ഏ ആ പുട്ടാവുമ്പോ വേഗണ്ടല്ലോ
ആഹ് പു
ഉം ആമ്
ഏ പിന്നെ കുട്ടിയാളൊക്കെ സ്കൂൾ പോയോ
ഇന്ന് ആ ഞാറാഴ്ചല്ലേ മദ്രസ പോയി ഒരാള് പോയി ഒരാള് വന്നു
ഏ
ഒരാൾ ആറണിക്ക് പോവും ഏഴണിക്ക് വരും ഏയേകാലിന് വരും മറ്റോൾ ഏഴണിക്ക് പോവും ഒമ്പതർക്ക് വരും ഓ
ഏ
ഞാനിന്ന് പൂവട ഉണ്ടാക്കാർതി എന്നും അസർക്ക് കെർതേ ഇണ്ടാക്കണം ഇണ്ടാക്കണം കെർതും പിന്നെ എന്താ എന്ത ഒച്ചേക്ക്ണ്ടല്ലോ ഒച്ച നല്ലോണം കേൾക്ക്ണ്ട് അങ്ങൻത്തെ ഒച്ച എന്താ എന്താ സൗ ഒച്ചേക്ക്ണേ എത്താ പണി
അതെ അട്ക്കളേലേനി
ഏ
അത് കയ്യകേനി
ഏ ഞാനെ അസർക്ക് എന്നും ചായക്കടി പൂവട ഇണ്ടാക്കണം ഇണ്ടാക്കണം കെർതുട്ടോ ങ്ങട്ട് പിന്നെ അസറാവുമ്പോ മൻസൻ ഒരു മടിയാണ് ഉച്ച ഉച്ചാകോളം പണിയിട്ത്ത് പിന്നെ ഉച്ചക്കും പണി അസർക്കും പണിയ്നാണ്ട് ഇണ്ടാക്കൂല
ആ രാവിലെ അയൊന്നും ഒരസം ഉണ്ടാവൂല പുകാട
രാവിലെ രസണ്ടാവോന്നുല്ല വേറിം കടിണ്ട് അപ്പൊ പിന്നെ ഇഞ്ഞ് അസർക്കും ഇത് തിന്നാലോ കെർതി
ആ അപ്പൊ രസണ്ടാവും
മഴയത്ത് മയ ല്ലേ എന്തെങ്കിലുക്കെ ഇങ്ങനെ വാണം തിന്നാന്ലേ മഴ ഇങ്ങനെ പേജുമ്പോ
ആ മഴയത്ത് ഈ പൂളീം മത്തിയൊക്കെ രസാ
ആ നിങ്ങളൊച്ച നല്ല കൊറവുണ്ട് ഇന്റെ ഒ ച്ച കൊറവുണ്ടോ ഏ നല്ലോണ്ണം കേക്ക്ണ്ല്ലേ ചെറിയ സൗ ഒച്ചീലാ കേക്ക്ണേ
പിന്നെ അന്റെ കൊർച്ച്ണ്ട് ഇന്റതോ
കൊർവാണ് സോ എന്തോച്ച എന്താ അറീല്ല ഇങ്ങള് ചെവീലല്ലേ ശെർക്ക് വെച്ച്ട്ടില്ലേ
ആഹ് വെച്ചിണ്
ആ ആ ഞാന ഇ സൗ ഒച്ച കൊർച്ച്ക്ക് ണോ അറി ല
പിന്നെ
ഏ അപ്പൊ പുതിയാപ്പള രാവിലെ പോകൂലേ കട്ടൻചായ കുട്ച്ച് പോല
കട്ടൻ ആ പാലാർന്ന ചായ കുട്ച്ചും
ഏ ന്നട്ട്പിന്നെ കടിയൊക്കെ വന്ന്ട്ട് തിന്നേ ഇഞ്ഞ് പത്തണിക്ക് വന്ന്ട്ട് തിന്നേ
ആ പിന്നെ ഇനി വന്ന്ട്ടിന്നും ആ പിന്നെ വന്നാ പിന്നെ അയിനാത്ര ഒന്ന് തിന്നൂലേ അങ്ങനെ അയിന്റെ കഥ ഒന്ന് ഇപ്പോ പറയണ്ട
ങ്ങ് ഇന്ന് രാവിലെ തന്നെ മഴയല്ലേ ഇവിടെ വെരും മഴജോള് ഇപ്പോ
ഇവിടപ്പൊ കൊറച്ച് നിന്ന്ണ്
ആ ഏ ചോറും കൂട്ടാനൊക്കെ വെക്കണ്ട ഇനി
ചോറും കൂട്ടാന് അ ആ ചോറ് ചോറായ്ണ്
അ ഏ ചായയും കടിയും ആയിറ്റില്ല ചോറാദ്യം വെച്ചച്ച്
അതാണ്ടന്ന് ആട അടുപ്പത്തിട്ടപ്പളെ ആട കഴിച്ചുന്ന്
ഏ ഓ നേരം വൈകി വെക്കല് ചോ ചോറ് തിന്നൻ നേരത്തെ വെക്കുള്ളൂ ഇജ് മഴയത്ത് തണുക്കണ്ട വിചാരിച്ചിട്ട് ഹലോ ഹലോ ഹലോ പോയോ
ഏ എന്താ കേക്കണില്ലേ നിങ്ങൾ എവിടുക്ക പോണത്
ഇന്ക്ക് കേക്കണ്ട്
എന്ത മുണ്ടണില്ലല്ലോ
ഞാൻ പറയണ്ട് ഇജ് കേക്കണ്ടേ
അയാ ഇങ്ങക്ക് എന്താ സൗണ്ട് കുറവുണ്ട് ഞാൻ മറ്റൊള വിളിച്ചപ്പോ ഒരു കുഴപ്പല്ലേന് നല്ലോണം കേട്ടീനി
പിൻ പിൻ വേറെന്തൊക്കെയാ ആ പണി ചോറായിട്ട് നടക്ക്ണ്ട്ല്ലേ
ആ പണിയൊന്നുല്യ
ആ പുതിയാപ്പള വരുമ്പോ ചായ കടി ആക്കണ്ടേ അല്ലെങ്കി പുതിയാപ്പള ആട്ട് ആട്ടി വിടും ഫോണും വിളിച്ചു കുത്തർന്നാൽ
ആ പുതിയാപ്ല ആട്ടി വിടും വിട്ട അത് പോണ്ടി വരും പിന്നെ ഏ അതാണ്
ആട്ടി വിട്ട പിന്നെ പോകല്ലാതെ താട്ട് ണേ
നിർത്തില്ലേ ല്ലോ
വേറെന്തൊക്കെയ
പെട്ടുപോയ അവസ്ഥ പറയും മാണ്ടി വരൂ ലാ
അ
ഏ വേറെ ഒന്നൂല്ല നല്ല വർത്താനംമളെ
ഇങ്ങളെ ഇങ്ങളെ ഫോണ് ചെവിൽ ഒന്ന് ചൊഗ്ഗിന് വെക്കി എനിക്ക് കേക്കല് കൊ കൊറവാണ്
ഏ എ ഡസം നല്ല
ചൊഗിനിങ്ങൾ വെക്കുമ്പോ കേക്കുണുണ്ട് അല്ലാത്തപ്പ ഇങ്ങനെ ആ ഇപ്പൊ നല്ലോം കേക്ക്ണ്ട് അപ്പ ഇതുവരെ എന്താ കേക്കാഞ്ഞത് നല്ലോണ്ണം കേക്കണ്ട് ഇപ്പൊ മറ്റേതൊരു കുണ്ടന്ന് വർത്താനം പറയുന്ന മാറി എന്ക്ക് കേട്ടീനതേ അതുകൊണ്ട ഞാൻ പറഞ്ഞേ
ഏ അത് ശരി ആ അങ്ങനെ അമർത്തിവച്ചാതിലേ
ആ അങ്ങനെ വെച്ചക്കന്നെ ഞാൻ അതാണ് ഞാൻ പറഞ്ഞഇങ്ങളത് കേക്കണ് കേക്ക് കുറവാണ് കുറവാണ്
ഏ നേരത്തെ വേറെന്തൊക്കെ നല്ലർത്താനം പുതിയാപ്പള പോയോ പണി ക്ക്
ഉം ഉം അത് സുബൈയ് നിസ്കരിച്ച് കടന്നക്ക ന്ന് ഞായറാഴ്ചയല്ലേ ന്ന് സ്കൂൾ ഒന്നും ഇല്ലല്ലോ സ്കൂൾണ്ടാകുമ്പോ സ്കൂള് കുട്ട്യാളെ കൊണ്ടോവെയ് വണ്ടിയില് അപ്പൊ ഇന്നില്ലാത്തൊണ്ട് ഞ്ഞ് ന്ന് ഇപ്പളൊന്നും നീച്ചൂല
പിന്നെ
നീച്ച് കടന്നതാണ് നിസ്കരിച്ച് കാണ്ട്
ആ ഇപ്പ നല്ല ഒർക്കിലാവൂലേ
ഉം ഉറക്ക് തന്നെക്കാരം ഒച്ചിംയും ബുളിയിട്ടാൽ അടിച്ച് ചമ്മന്തി
ഉം നീച്ചന്നാ നല്ല അടിണ്ടാക്കൂലേ
വാതില് അടച്ചക്കാണ് വാതിലെങ്ങാനും തുറന്ന് ഒച്ചും ബിളിം ണ്ടാക്കിയണ്ടല്ലോ നീച്ച്‌ വന്ന്ക്കാണ്ട് ആ ഓർക്കത്ത് ഒച്ചണ്ടാക്കിയാ ചീത്തറിം അത് നട്ട പതിരാക്ക് വെര കടന്നൊറങ്ങൊള്ളു പന്തളിക്കെ കഴിഞ്ഞ്ക്കാണ്ട് ന്നിട്ട്
ഏ ഓടുന്നകാണാ
അത് ഇവിടെ അങ്ങാടീല്ണ്ട് വല്ത് വല്യ സ്ക്രീന്
ആഹ് എല്ലോട്ത്തുണ്ട് പ്പ ത്
ങ്ങളെ മാപ്പളക്ക്ണ്ടാ ആ പിരാന്ത്
ഉം ഉം മാപ്പളഇങ്ങനൊകെപറിം അർജുനും മറ്റേ ഹ് തൊക്കെ
അർജന്റീ ന ആഹ്
അർജന്റീന കളി മറ്റ
ഇൻക് സ്ത്താണ് ഞാൻ കാണലുണ്ട്ല്ലോ നല്ല രസാ കാണാന് അള്ളാ കഴിഞ്ഞ പ്രാവശ്യൊക്കെ ഫൈനലൊക്കെ ഫുള്ള് കൂത്തർന്ന് കണ്ട്ക്ക്ണ് പന്ത്രണ്ടണിയാവോളം
ഏഹ് അഹ് സരി
ഞ്ഞി ൻശാഅള്ളാ ഫൈനലിന് കാണണം
ഉം അല്ല അല്ലാരുമ്പാടാവുമ്പോ രസാണെ
ക്യാ ബട കുത്തർക്ക ണ്ടാ പോരേ ഒറ്റക്കാവുമ്പോ ഒരു രസം കിട്ടൂല ആഹ് എല്ലാരും കൂടി ആവുമ്പളാ രസ കിട്ടൊള്ളു
ഒരു മൂട്ണ്ടാവൂലേ കാണാന് ല്ലേ
ആഹ്
ഉം അതന്നെ
ഇന്നെന്താ ചോർക്ക് മീൻ കിട്ടീണോ
ഇന്ന് ചോർക്ക് സാമ്പാറ് ഇണ്ടാക്കാർച്ച്
ആഹ്ഉസാറായല്ലോ മീനോ
മീൻഞ് വപ്പടം പൊരിച്ചേ പിന്നെ ഞാന് പരിപ്പൂതൊക്കെട്ടാണ്ട്
ആഹ് ന്നട്ട് പിന്നെ സാമ്പാറും പൊടി കായക്കെടോ കായക്കെടല്ല്ലൊ
ആഹ്
ആഹ് വറവ്ടലോ വറവ് വറവ്ടലോ
ജൊ ആ
അങ്ങനെ തന്നെണ്ടാക്കല് അല്ല പലോലും പലേ രീതിക്കല്ലേ ഇണ്ടാക്കല് ക്കാ അ ചോയ്ച്ചേ എല്ലാരും ഒരേ മാരി അല്ലല്ലോണ്ടാക്കാ
ശരിയാണ്
പലേ നാട്ട്കൂടീം പലേ മാരിയ കാരം പലേ ഭാത്ത്കൂടെ പലയോലും പലേമാരില്ലേ ഇണ്ടാക്ക എല്ലാരും ഒരേമാരി ആവൂല്ലല്ലോന്ന്
ആഹ് അതന്നെ ഓരോരുത്തര് ഓരോ ഭക്ഷണാണല്ലോ രസ്ത്തില് ഏഹ്
അതന്നെ പിന്നെ സാമ്പാറായിന് ക്കൊ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും കിഴപ്പൊന്നുല്ല ഇൻക്ക് ഇഷ്ടാണ് അഹ്മതി വേറെ എന്തൊക്കെ എഹ്
മീ മീൻ പൊരിച്ചണം ന്നുന്നില്ലല്ലോ
ആഹ് ഒന്നും മാണ്ട അഹ്സാമ്പാറണ്ടെങ്കി അയിന് നല്ല ഒരു പപ്പടം കിട്ട്യാലും ചോറുണ്ണാം ഉം
ലെ
ഉം ന്ന ശരിട്ടോ ഞാൻ വിളിച്ചാ വെച്ചളിം ഞാൻ വിളിക്കണ്ട് പിന്നെ വിളിക്കാം